ആഹ്
ഹലോ
ആഹ് പറഞ്ഞ
എന്ത വർത്താനം.
സുഖം തന്നെ ഫുഡ് കഴിച്ച.
ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാൻ നിൽക്കണള്ളൂ.
സൗണ്ട് കുറവാണല്ലേ.
ഭക്ഷണം കഴിക്കണള്ളൂ കഴിച്ചിട്ടില്ല.
ആഹ്.
ഇയ്കഴിച്ചോ?
പിന്നെന്തക്ക മഴണ്ടോ.
മഴണ്ട് മഴ പൊറത്തു മഴണ്ട്. ഇന്ന് മൊത്തം ഇന് മുയുവൻ മയന്നെ ആഹ് നിന്നോ.
ഉം
ഇന്ന് പുറത്ത് മഴണ്ട് ഇന്ന് ഫുള്ള് മഴന്നേണ് ഇന്ന് മുയ്‌വം. ഇന്ന് മുഴുവൻ ദിവസവും ഏകദേശം മഴ പെയ്തു.
ആഹ് ആഹ് ആഹ്.
എന്നിട്ട്
പിന്നെ എന്തൊക്കെയാ ഞാനിങ്ങനെ ഇരുന്നപ്പ ഇങ്ങനെ ആലോയ്ക്ക നമ്മള്. എന്ത് നിങ്ങളെ വീട്ടില് കുട്ടികള്ണ്ടാ.
ആഹ് കുട്ടികളുണ്ടേ.
കുട്ടിയാള്ണ്ടാകുമ്പോ അത് ഒരു രസം തന്നെയാണ്ന്ന് പറയാ.
അതെ അതെ നമ്മള സമയം പോണതറിയില്ല ഓലപ്പം കളി ഓലപ്പം ഇരുന്നാല്.
അതെ ഇപ്പൊ ഇനിക്ക് ഇന്റെ എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അപ്പൊ. ഏഹ് വലിയ വലിയ സിസ്റ്ററിന് മൂന്ന് ചെറിയ കുട്ടികളുണ്ട്. പിന്നെ ചെറിയ സിസ്റ്റർന് ഒരു ചെറിയ ചെറിയ കുട്ടിയുണ്ട്. അപ്പൊ അവരൊക്കെ വീട്ടിൽ. അവര് വരുമ്പണ്ടാവണ രസം പിന്നെ അവര് പോയി കഴിഞ്ഞാ. ഒരു ഫീലിങ് നമക്ക് ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ ആഹ് എന്ത് കുട്ടികൾ ഇണ്ടാവാന്നല്ലേ. ഭയങ്കര മനസ്സ് അവ കുട്ടികൾ നമ്മള വീട്ടിലുണ്ടാവാന്നുള്ള ഒരു മനസ്ന് ഒരു. സമാധാന പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നമ്മൾ. ഫീൽ ചെയ്യും അതിലൂടെ നമക്ക് നമ്മൾ ഒരുപാട്. പയ പെറ്റുന്നുള്ളതാണ്.
അതെ നമ്മള് പേച്ച് നീ പറഞ്ഞ പോലെ തന്നെ എന്റെ വീട്ടില്. എനിക്കൊരു ചേച്ചിണ്ട് പിന്നെ അതുപോലെ എനിക്കൊരു കാക്കുണ്ട്. രണ്ടാക്കും.
കുറച്ച് ഒറ്റ സംസാരിക്ക.
ആഹ് ഇന്റെ വീട്ടില് രണ്ട് ഒരു ചേച്ചിണ്ട്. ച്ചാര് താത്തണ്ട് അതുപോലെ ഒരു കാക്കുണ്ട്. അപ്പൊ ബലക്ക കൊണ്ട് കുട്ടികളാ അപ്പോ ഓല്ക്കുണ്ട് കുട്ടികള് ഓല കുട്ടികളൊക്കെ കാണുമ്പോ നമ്മുക്കരു സന്തോഷമാണ്. പോലെ ആഹ് കുട്ടികളുടെ മുഖത്ത് ചിരികാണുമ്പോ. ഓല ഓല ഓലപ്പങ്ങനെ അങ്ങ് കളിച്ചു കൊടുക്കുമ്പോ. അപ്പോ എന്ത് രസണറിയോ നമ്മള സമയങ്ങള് എത്ര. പോയാൽ നമുക്കത് മനസ്സിലാവില്ല അത്രത്തോളം രസമാണ്.
അതെ പിന്നെന്താല് ഏഹ് പിന്നെ എന്താ വെച്ചാല്. നമ്മള ഇപ്പൊ ഈ ഈ സമയത്ത്. എന്ത് നിഷ്കളങ്കായ ആൾക്കാർ ഈ ലോകത്ത് പോവാ അവരെന്നെല്ലെ ഉണ്ടാവാ. ഏഹ് അവർക്ക്. നോണ ഏതാ അറിയില്ലല്ലോ അപ്പൊ അവര്. എന്തേ ആഹ് നിഷ്കളങ്കത അവരെമൊകത്തെപ്പം കാണാൻ പറ്റും ഏഹ് പിം പിന്നെയ്ള്ളത് ഈ കുട്ട്യാള് ഇല്ലാത്തവര്ക്ക് എ‌ക്കെ ഏഹ് ഏന്ത് അത‌ക്കെ ഒരുപാട് വ വഴികൾ ഈ എന്തെ ടെസ്റ്റ്ട്യൂബ് വെച്ചങ്ങ്നെ അതുപോൽതന്നെ ദി അമ്മ തൊട്ടില്കലില് ആഹ് ദി കുട്ട്യാള് അപ്പൊ പിന്നെ ഒരുപാട് ആൾക്കാര് ഈ കുട്ട്യാളെ ഇട്ന്നെനെപറ്റിങ്ങളെ അഭിപ്രായെന്താ
ഓഹ് അതൊക്കെ ഒര്മാരി മോശ സ്വഭാവാണ്‌ന്നെ ഞാൻ പറയൊള്ള് ഇപ്പോനി അതൊക്കെ ഒര്പാട് മോശ സ്വഭാവാണ് ഹലോ ഞാനത് ശെര്ക്കും എതിർക്കാണ് അത് നമ്മള് ഒരിക്കലും നമ്മള് കുട്ടികളോട് അങ്ങനെ ചെയ്യാൻ പ ഒരിക്കലും ഞമ്മള് കുട്ടികളോടങ്ങനെ ചെയ്യാൻ പാടില്ലാറ്യും ഞാനിങ്ങനെ ആലോയ്ക്കണന്തെച്ചാലെങ്ങെനെ നെ ഒര് ആഹ് ഒര് അമ്മയ്‌ക്കെങ്ങനെയാണ് ഒര് കുട്ടിയെ ഉ
ആഹ്
ഉപേ ഏഹ് ഹലോ ആഹ് ഞാനിപ്പിതന്നെ ആലോയ്ക്കണ് എങ്ങനെയാണ് ഒര് അമ്മക്ക് ഒര് കു ഓഹ് ഒര് കുട്ടിയെ ഉപേക്ഷിക്കാൻ കഴിയാ ആഹ് കുട്ടിടെ മൊഖത്തേക്ക് നോക്കിട്ട് അല്ലെങ്കിൽ ആഹ് കുട്ടിടെ കളിയക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ഈ കുട്ടിയെ ഉപേഷിക്കാൻ കഴിയാ ഇപ്പ ഞമ്മള് കണ്ടിനു ഇപ്പട്ത്തൊരു വാർത്ത അതായത് ഇതൊര് തള്ള ആകുട്ടീനെ കൊന്നത് നമ്മള് കേട്ടിട്ടുണ്ടാവും വളരെ ക്രൂരമായി മർദ്ദിച്ച് കയ്യൊ‌ക്കെ ഒടിച്ച് നമ്മള് കണ്ടില്ലേ ഒര് തിരുവനന്തപുരത്താണെന്ന് ഞാൻ ഓർക്കണേ ഒര് അമ്മ ഒരു കുട്ടിയെ കൊന്നു ആഹ് കാ ആഹ് കാമുക അതെ അതെ തിരുവൻന്തരത്ത് ആ കാമുകൻന്റെപ്പം പോവാൻ വേണ്ടിട്ടെന്തോ ആണ് ഞാനിങ്ങനെ ആലോയ്ക്കാണ് എങ്ങനെയാണ് ഒരു കുട്ടിയെക്കെ കൊല്ലാൻ തോന്നിയ മന ആമനസ്സ് അത് അത്രത്തോളം കഠിന ഹൃദയംമാണ് അങ്ങനൊക്കൊര് കുട്ടിയെ കൊല്ലണെങ്കിൽ അത്ഫ്രം നല്ലെ കുട്ടീനെ എൻ എന്ത് എഹ് എന്ത് ചെ ആഹ് എന്ത് വളരെ ക്രൂരമായിട്ടാണ് മർദ്ധിച്ച്ട്ട്ള്ളത് ആകുട്ടിനെ ആകുട്ടി എന്ത് ചെയ്തിട്ടാണ് ആഹ് ആഅമ്മ അതിനെ ചെയ്തെ എഹ് എങ്ങനെയാണ് അമ്മക്കങ്ങനെ എന്ത് ചെയ്തിട്ടാണ് ആകുട്ടിയെ കൊല്ലാൻ തോന്നിയത് എന്ക്ക് മനസ്സിലാവുന്നില്ല
ആകുട്ട്യാള് എന്ത് തെറ്റാ ചെയ്യണെ ത് ആഹ് ആസമയത്തൊക്കെയാണ് ഈ ഈ മ ഈ അമ്മതൊട്ടില് അങ്ങ്നത്തെ സംഭവങ്ങളക്കെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യേ ആവശ്യകതയെ അതായത് ഏഹ് ന്ത്ങ്ങനെ കുട്ടികളെ വാണ്ടാന്നുണ്ടെങ്കില് അയില് കൊണ്ടന്ന്ടട്ടെ കുട്ടികളെ വ്വാണ്ട ഇഷ്ടംപോലെ ആൾക്കാര്ണ്ട്വ്ടെ അത് ഇവര് ചിന്തിക്കണില്ല
അതെ ഒര്ക്ക് കൊല്ലേണ്ട ഒര് ആവശ്യോല്ല ഒൽക്ക് അല്ലെങ്കി മറ്റ് ദത്തെട്ക്ക ക്കാൻ ഒരുപാ ദത്തെട്ക്കാനും ഒരുപാട് ആള്കള്ണ്ട് അവടെകൊണ്ട് ക് അവിടെകൊണ്ട് കൊടുക്ക്യെ അല്ലെങ്കി അമ്മത്തൊട്ടില് പോലുള്ള സ്ഥ എഹ് അവിടെക്കെ കൊണ്ടോയ് ഏൽപ്പിക്കൊക്കെ ചെയാണെങ്കി എന്തിനാണ് ഒര് കുട്ടിയെ കൊല്ലുന്നത് അല്ലെങ്കി മ് മർദ്ദിക്കണ എന്തിനാണ്
അതെ ഇപ്പം ഞങ്ങളെ ഇന്റെ പരിചയത്തിലെ ഇന്റെ ഒര് ടീച്ചർണ്ടാര്ന്ന് ആടീച്ചർക്ക് കുട്ട്യള് ഇല്ലാഞ്ഞിട്ട് ആടീച്ചറ്ന്ന്ട്ട് കാശ്മീർന്നൊരു ഒരു കുട്ടിയെ ദത് എടുക്കയാണ്‌ണ്ടായത്.
ആഹ്
ആഹ് അവരെന്തോ, ഗർഭപാത്രമെടുത്തൊരു അസുഖം എന്തോ ആയിട്ടിനികുട്ടികളുണ്ടാവില്ലാന്നോ പിന്നെ ദത്ത് എടുക്കേണ്ട അവസ്ഥ വന്നു അർക്ക് അപ്പൊ അങ്ങനെയും കഷ്ട പാടില്, ജീവിക്കുന്ന ആൾക്കാരുണ്ടിവിടെ ആഹ് സമയത്താണ് അവരിങ്ങനത്തെയോരോ ഗതികേടിൻ്റെ വാർത്തകൾ ഏക്കുന്നേ ഇത് എങ്ങനെ ഇങ്ങനെ മനുഷ്യമാർക്കെ ഈ ഇങ്ങനെ ഒരു ജീവനുള്ള വസ്തുവോടിങ്ങനെ ചെയ്യ കഴിയുക്ക അതിലൊക്കെ പ്രധാന കാരണം എന്താണീ ഈ മയക്കുമരുന്നിൻ്റെ ആധിക്യമാണ്
അതെയതെ ലഹരികളാണ് അതെ സത്യം ഇങ്ങനെ ലഹരികളാണ് മനുഷ്യനെ ഇങ്ങനത്തെയുള്ള ഒരുമാതിരിയെന്താ മനുഷ്യനെ കൊണ്ടുകഴിയാത്ത പ്രവർത്തികൾ കഴിയിപ്പിക്കണം ഈ ലഹരികളാണങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലാക്കുന്നു കാരണമിപ്പോൾ പണ്ടത്തെ കാലത്തെ പോലെയല്ല. ഈ കാലത്തു ലഹരികള് ആഹ് ലഹരികളുടെ വാർത്തകൾ കൂടുതലാണ്, അല്ലെങ്കിൽ ലഹരികേസുകളൊക്കെ നമ്മളെടുക്കുകയാണെങ്കിൽ ഒരുപാട് ലഹരിക്കേസുകളിൽ നമുക്കുകാണാം ഇപ്പോ ഇപ്പോ ലഹരികള് കിട്ടാത്തയിടങ്ങളില്ല. ഏഹ് വിദ്യാലയങ്ങളുടെയടുത്ത് മറ്റുകുട്ടികളൊക്കെയുള്ള ഏതുസ്ഥലത്തും. മിക്കഷോപ്പുകളില്, കടകളില് എല്ലായിടത്തും ഈ ലഹരിയിപ്പോ സുലഭമാണ് അപ്പോ
അതെയതെ
ഇങ്ങനെ ആയാലും ഇപ്പൊ ലഹരികളുടെ. എല്ലാവർക്കും എത്തുന്ന കയ്യെത്താ ദൂരത്ത് കയ്യെത്തുന്ന ദൂരത്തെത്തിക്കഴിഞ്ഞു. അപ്പോ ഇങ്ങനെ ഈ കുട്ടിയെ ചെറിയ കുട്ടികളൊക്കെ കൊല്ലാനും മനസ്സു വന്നതു ഇങ്ങനെയുള്ള ലഹരിയുമായി ലഹരികൊണ്ടു തന്നെയാണെന്നാണു നമുക്കുപറയാൻ കഴിയുള്ളൂ
അതെ പിന്നെ എന്താവെച്ചാല് ഈ ലഹരിയെതടുക്കുക, പിന്നെയെന്തേ ഇങ്ങനത്തെ ആൾക്കാരെ പിന്നെയിങ്ങനത്തെ ആൾക്കാര് കണ്ടാല് അല്ലെങ്കിൽ ഇപ്പോ ആഹ് തിരുവനന്തപുരത്ത് ആഹ് കൂട്ടിനെ കോന്നേനി രണ്ടാനച്ഛനെ നല്ല ക്രൂരമായി മർദിച്ച് ആഹ് മരണം അതു കാരണമായിട്ട് ആഹ് കുട്ടി മരിച്ചൊക്കെചെയ്തു അപ്പൊ അവിടുത്തെ അയൽവാസികള് തന്നെ പറയണ്ടിങ്ങനെ എവിടേക്കു പോകുമ്പോൾ ടെറസിന്റെ മുകളിലൊക്കെ യിടാറുണ്ടായിരുന്നു ആഹ് കുട്ടിനെ ഏഹ് അതാണിതാണെന്നൊക്കെ വെരട്ടി പക്ഷെ ഇവരിതെന്തുകൊണ്ടു നേരത്തെ പറഞ്ഞില്ല. ആഹ് അപ്പൊ ഞമ്മക്കിതിനെക്കു, അവർക്കിതിനെ കുറിച്ചറിയാം ആഹ് കുട്ടി നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ അതുനിന്ന് നേരത്തെ ബോധിപ്പിക്കാനുള്ള യൊരു ഉം ഒരു ബോധം കൂടി ആവരിക്ക് ഉണ്ടായില്ല, അതു വളരെയൊരു മോശമായി എന്നാ എനിക്കു തോന്നി. നിങ്ങൾക്കതിനെ കുറിച്ച് എന്താ പറയാനുള്ളേ
അതുതന്നെ യതു തന്നെയിപ്പോ ഒരാൾ ആഹ് ആഹ് അതിനെ പറ്റിയെങ്ങാണ്ട് പോലെ ആദ്യമേയതിനെ പറ്റി ഈ കുട്ടി ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടെന്നറിഞ്ഞിട്ട്. എന്നിട്ടുമിവര് പറയാതിരുന്നു എന്നാലാദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കാകുട്ടിയുടെ ജീവൻരക്ഷിക്കാൻ പറ്റിയിരുന്നു ഇന്നുമാകുട്ടി ജീവിച്ചിരുന്നേനെ, ആഹ് കുട്ടി ഇന്നും ജീവിച്ചിരുന്നേനെ അതുകൊണ്ടുതന്നെ ഇപ്പ നമ്മുക്കറിയാമെന്നേ, ഞമ്മള് നമ്മളൊക്കെയട യിലുള്ള ആൾക്കാരങ്ങനെ തന്നെയാണ് ചിലതു നമ്മള് കണ്ട്ല്ലായെന്ന് നടിക്കും ഏഹ് ആഹ് നടിക്കുന്നതിന് പകരം നടി
സ്വാർത്ത താല്പര്യങ്ങൾ മാത്രം ചിന്തിക്കും അതായത് ഇപ്പം ഞാൻ പറഞ്ഞു കൊട്ത്തിട്ട് ഈ ക്കൊര് പ്രശ്നായാലും ഇന്നോട് പോലീസാര് ചോദ്യം ചോയ് ച്ചലോ ഞാൻ അയിന് മറുപടി കൊടുക്കേണ്ടി വരും അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ഓല് ചിന്തിക്കാ അതൊക്കെ പേടിച്ചിട്ടാണ്
ഞമ്മളെന്താ
ജീവന്റെ വെല എത്രത്തോളം ഇണ്ട്ന്ന് ഓര് മനസ്സിലാക്കാഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ഇണ്ടാവ്ണെ
നടക്ക്ണെ സംഭവിക്ക്ണെ ഇഞ്ഞ് ഏതായാലും ഞമ്മളെന്തായാണ് ഞമ്മളെ മുമ്പിലൊക്കെ കാണ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്ക്ണെ കണ്ടാല് നീതിയെ നീതി ഓർത്ത്ക്കാണ്ട് നമ്മളെ ഏതിനെ അത് എതിർക്കണം ഈ യുവത തലമുറേനുള്ള ഇതൊക്കെ എതിർക്കാൻ വേണ്ടത് അങ്ങനെത്തന്നെ ഒള്ളു അമ്മളെ സമൂഹം നന്നാവൊള്ളൂ നമ്മള് കൊറച്ചെങ്കിലും ആൾ ക്കാര് ഇതിനെതിരെ എതിർക്കാനും ഉണ്ടാവുമ്പോൾ ശബ്ദിക്കാന് അല്ലെങ്കിൽ ഒച്ചയില്ലാത്തവരുടെ ഒച്ചയാവാന് ആവുമ്പളാണ് എന്താവ ബടെ എന്താ സമൂഹം റെഡിയാവുകയുള്ളു കുട്ടിക ഇങ്ങനെയ്ള്ള ഇഞ്ഞൊരു അപകടം ഇല്ലാതിരിക്കുകയൊള്ളൂ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം
ഇന്നാ ശരി അമ്മക്ക് പിന്നെ സംസാരിക്കാം ഇൻക്ക് കൊറച്ച് തെരക്ക്ണ്ട്
ആഹ് ശരി
ആഹ്